എന്തൊക്കയാ ഹലോ പൊയ്ക്കോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ
ആഹ്
നെറ്റുവർക്കിഷൂ പോലെ ഹലോ സൗണ്ട് ക്ലിയറാകുന്നില്ലല്ലോ ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്. സേരി ഇടക്ക് സൗണ്ട് കട്ടാക്കുന്നുണ്ട്
ഇപ്പ ശരിയായോ ഇപ്പ ശരിയായോ ആഹ്.. ആഹ്.. ആഹ് ആഹ അസലാമലൈക്കും
നട്ട് അലൈക്സലാം എന്നിട്ടെന്തൊക്കെയാ ഉച്ചക്കത്തേനുള്ള ഫുഡൊക്കെയായോ
ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
എടക്കു പോണുണ്ട്
അതെ ആ.. ഞാനിടെ പുറത്തേക്കിറങ്ങാംട്ടോ പുറത്തേക്കു പോവാ ഞാൻ ഉം.. ഉം.. ഉ
മിയാ
പിള്ളാര് പിള്ളാര് പ്രശ്നമുണ്ടോ
ഇല്ലല്ലല്ല ഉം
പിള്ളേരെ ശ്രദ്ധിക്ക്ട്ടാ ഉം ഹലോ ഇപ്പൊ കേൾക്കണണ്ട ഇപ്പൊ കേൾക്കണ്ട
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് ആഹ് നേരത്തെ ഒരു ശ പിടിച്ച പോലെ ഒരു സൗണ്ടേർന്നു
ആഹ് അടുക്കളേലർന്നു ഞാനിപ്പോ പൊറത്ത്ക്ക് പോന്നു ഉം ഉ റേഞ്ചിട്ട്ണ്ടാവൂലേ
ഉം
ഉം പിന്നെന്താണ് നാസ്ത്തെക്കെ കഴിഞ്ഞൊ
നാസ്തെക്കേ കയിഞ്ഞ് ഉച്ചക്കത്തിന്ള്ള
ഉം പരിപ ആഹ് അല്ലാരും അതെ ഉച്ചക്ക രാവിലെ എന്തുട്ടായിരുന്നു
ഉച്ചക്ക്ന്താ സ്പെഷ്യലായിട്ടൊന്നുല്ല വഴുതനങ്ങ ഉപ്പേരിണ്ട് മീന് ണ്ട്
ആഹ് അല്ല രാവിലെ എന്തുട്ടായിരുന്നു
രാവിലെ കടിനോട് വല്യ താല്പര്യല്ലാർക്കും അപ്പൊ ഞങ്ങള് പഴം വാ ട്ടും പഴം വാട്ടി മുട്ട ട് പുഴുങ്ങും ചെയ്യും
ആഹ് നല്ലതാണ് ഇവിടെ ണ്ട് എന്നാലും ഇവിട ഞ ആഹ് ആഹ് ആഹ് കൊഴപ്പല്ല നമ്മക്ക് പണിയും കൊറവാണ്
പണിയും കൊറവാണ് പിന്നെ കടി ഇണ്ടാക്കിയാലൊന്നും മക്കക്ക് വല്യ താല്പര്യൊന്നുല്ല
ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ചപ്പാത്തി ണ്ടാക്കി ഈസ്റ്റും ഈസ്റ്റ് കറി ണ്ടാക്കി പിന്നെ ആഹ് പഴോണ്ട് മുട്ടേം പുഴുങ്ങിട്ട്ണ്ട്
എല്ലാരും ഉണ്ടെങ്കി പിന്നെ അതൊക്കെങ്ങട്ട് ചെലവാകും ഇത് മക്കളും ഞാൻ ഒറ്റയ്ക്കല്ലേ
ആഹ് ആഹ് ഇവിടെ പിന്നെ ഇക്കാ ഇണ്ട് പിന്നെ ആ പിള്ളേരും മോ മോളും കുട്ടിണ്ട്
ആഹ് ആഹ്
അങ്ങനാണ്ട് ഉം പിന്നെ
ഇന്ന് ഇന്നലെയും മിഞ്ഞാന്നൊക്കൊരൊ മഴ കിട്ടി ഇന്ന് ഭയങ്കര ചൂട്ത
ആഹ് അപ്പൊ ചൂട് കൂടും നമുക്കേ മഴ ഉം ഉം മഴ പെയ്ത മഴ പെയ്താലും ഒരുജാതി പുഴുക്കായിരിക്കും ഒരുജാതി പുഴുക്കല്ലേ
പൊറത്തെറങ്ങുമ്പോ ഒരു സുഖണ്ട് ഇത് റൂമിലങ്ങട് ഇര്ന്ന് കഴിഞ്ഞാൽ ഒരാവി വര്ന്ന്
ആഹ് നമുക്ക് പൊറത്ത് പെരേടെ ഉള്ളില്ന്നല്ലേ പണിട്ക്കാൻ പറ്റുള്ളൂ
അഹ് എന്താ ചെയ്യാ ഇൻക്കറീല അതോ വാതില് തൊ റന്ന് വെച്ചാ മോന് പൊറത്ത്ക്കോടി
ആഹ് അത എത്രായി മോന്
രണ്ട് വയസ്സ് ആവണൊള്ളൂ ഈ മാസത്ത്ക്ക് രണ്ട് വയസ്സ് ആവും
ആഹ് അപ്പം
അപ്പോല് ആഹ് ഈ പൊരിയണ സമയല്ലേ
അ
തീരെ കൊള്ളാൻ പാടില്ല ഉം പിന്നെന്താണ്
അയിന് മൂത്ത അപ്പറത്തെപ്പറത്തെ കുട്ട്യാളൊക്കെ ഇങ്ങട്ട് വരും ഇങ്ങട്ട് വന്നവിടത്തന്നെ ഒരങ്ങട്ടെ തിരിച്ച് പോവും ചെയ്യും അപ്പഴാണ് പ്രശ്നം വര അപ്പൊ ഓൽക്കും ഓന്ക്കും പൊറത്ത്ക്ക് എറങ്ങണം കൂടെ എറങ്ങണം പിന്നെ മുറ്റത്ത്ക്കൊന്നും എറങ്ങൂല്ല കട്ടങ്ങിട്ട് പതച്ചിട്ടേ
ആഹ് ആഹ്
മുറ്റത്ത് ചൗട്ടൂല ആഹ് മണ്ണാണെങ്കി പിന്നേം കൊഴപ്പല്ല ഇതീ കട്ടങ്ങിട്ട് പതച്ചിക്ക്ണ് മര ഫ്രണ്ടില് മരങ്ങളില്ല സൈഡിലിങ്ങനെ നമ്മളേ ചിക്കൂന്റിം ആഹ് റംബൂട്ടാന്റീം അങ്ങനത്തെക്കെ തയ്യാളിണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആത് വലുതായി വരുമ്പനി തണലാവും ഇനിന്നെ വലു തായി വന്ന കഴിഞ്ഞാല് തണലാവും
ആഹ് മുൻ ഭാഗത്ത് നമുക്ക് റോഡാണ് അവിടെ ഒന്നുംല്ല
ആഹ് ആ്ഹ്അതാണ് അവിടെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലേ എന്തെങ്കിലും വെ
ആഹ് അങ്ങനെ ഫുള്ള് വെച്ച്ക്ക്ണ് ഇനി ഒന്നും ആകെ പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത്ല്ലെല് ചിക്കുണ്ട് രണ്ട് മൂച്ചിത്തൈ അ ഇതിന്റെ തൈ ണ്ട് പ്ലാ തൈ ഉണ്ട് ആപ്പിൾ ചാമ്പ ണ്ട് പിന്നെ അതേപെ റംബൂട്ടാന്ണ്ട്
നല്ല വലുപ്പ വലുപ്പത്തില് വരും ഫ്രന്റില് ന്തെങ്കിലുയ് ഒരു ത്തിരി വലിപ്പ രുന്ന ഒരു ഇതായിട്ടേയ് ഒക്കെ അങ്ങനാ പന്തലിച് ണ്ടാവന എന്തെങ്കിലും ന ട്ടാ മതി അപ്പ നമുക്ക് ഫ്രണ്ടിൽക്ക് നല്ലാ നല്ലാ തണല്ട്ടും മനസ്സിലായ, ആ ഇവടെ ഇണ്ടായി ഇവിടെ ഒരു മാവ് ണ്ടായി മോളെ ഫ്രണ്ടി തന്നെയ് ഏ ആയ് ഞാനേ യ്ജുള്ള ആളാ താണ് ഞാൻ മോളേന്ന് വിളിച്ചതിട്ടാ എൻന്റെ മോൾടെ പ്രായ
ന്നല്ല
ആഹ് ന്നലേ വിളിച്ച ആള്ന്നേല്ലേ ഇത് ആ അതെ അതെ അവളാണ് വിളിച്ച അതെ അതാരണം എൻക്കറിഞ്ഞൂടാ ആരുന്നു. ആഹ് പിന്നെ ഈ പറഞ്ഞട്തന്നെ ഇവിടെ മാവ് അപ്പ മതില് തായപ്പ മതില് ഓ വീണ് അയ്ന്റെ ഇതായിട്ട്ണ്ട് മാവ് വെട്ടി മാവ് ആ മാ
മുരിങ്ങ മതില്ന്റെ സൈഡില് വല്ല്യ യൊരു മുരിങ്ങ മരണ്ട് കൊറേയേ ത്ള്ള ഞങ്ങള് സ്ഥലം വാങ്ങിക്കുമ്പോളെ അതിന് മുന്നേക്കള്ളതാ ഇന്റെ കയ്യോന്നും കൂട്ടി വെച്ചാ അയ്ന്റെ വണ്ണം തേകീല. അത്രക്ക് വല്ല്യയ മുരിങ്ങാംമരാ.
ആഹ് ആ.
അത് തേപോലെ വേര്ടുക്ന്ണ്ട് മതിലൊക്കെ പൊളിക്കാൻ നോക്ക ഇതാക്കണ്ട്.
അതെ മുരിങ്ങടെ വേര് അങ്ങനെ അത്ര കനം ഉണ്ടാവൂല.
ഞാനത് കട്ട് ആ മുരിങ്ങ മരം കളയേണ്ടറിഞ്ഞു പകുതിക്കന്നങ്ങട് കട്ടീത് കളഞ്ഞു അപ്പൊ ങ്ങനെ ചെറിയ ചെറിയ കൊമ്പോള് ങ്ങനെ വര്ന്ണ്ട് അപ്പൊ നമുക്ക്പ്പോ പൊട്ടിക്കാനും സുഗാണ്.
ആഹ് ആ ആ കൊഴപ്പുല്ല കോഴപ്പുല്ല മാവിന്റെ വേര്ന്നൊക്കെ പറഞ്ഞെ പ്ലാവ് മാവ് ന്നൊക്കെ പറഞ്ഞ അയ്ന്റെ വേര് വല്ലാണ്ട് അറങ്ങും ആഹ് അത് ബുദ്ധിമു ഉം പിന്നെ അപ്പൊ അങ്ങനെ അങ്ങനെ വേര് റങ്ങാ പാത്ണ്ട് കൊർച്ച് നീക്കീട്ട് വെചോട് ത്താമതി മതിൽന്റെ
ആഹ് ആഹ്
അങ്ങനെ വെച്ചു കൊടുക്കാ അപ്പൊ നല്ല തണവ് കിട്ടും നമുക്ക് ഇത്രയും നാളാ വെ പെട്ടണവ ഇവിടെ എന്തരു എയർ കണ്ടീഷനെരുന്നു ആൾക്കാര് വരുംമ്പോ പറയുയ് എന്താ സുഖം ഇവടെ. ഇവടെ പൊർത്തേർക്ക പക്ഷെ ഇപ്പ അത് വെട്ടി പോയപ്പോ പറ്റണ്ല്ലാ. ആഹ് യ്ന്നട്ട് തേ പ്പിക്ക ഷീറ്റ് കെട്ടി ഫ്രൻന്റിലേയ്. അപ്പൊ ഒരു തെങ്ണ്ട് ആ തെങ്ങ് മുറിച്ചെങ്കിലോ നമുക്ക് മറ്റേ ഷീറ്റ് ഇടാൻ പറ്റുള്ളൂ.
ആഹ്.
പോലത്തെ അപ്പൊ ഇതിപ്പോ സാധാ വാരി വാരിയൊക്കെ വെച് ഇരുമ്പിന്റെ ആ പ പൈ ക്ക് ഇതൊക്കെ ഇട്ടും കേട്ട് ആള് ഷീറ്റ് കെട്ടിയൊക്കെ എണുപ്പ അപ്പൊ എന്താണ് ണാ ഉം ആ ഫെന്റില ആ തെങ് കളയണാ അതുമല നിപ്പൊ ഈ പറയണ നല്ലോണ് ഒരു തേങ്ങ ഉള്ളത് ഇവിടെ പത്ത് സെന്റ് ഉള്ളു നി ക്ക് പന്ത്രണ്ടെങ്കിലും ഉണ്ട്.
ഇത് ഞങ്ങക്ക് പത്ത് സെന്റില് രണ്ട് തെങ്ങ് നല്ലോണം കായ്ക്ണ തെങേള്ണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ ഞാൻ പറയാ എഴുപത്തി ഇപ്പൊ ഞങ്ങള് വൈകുന്ന സമയത്ത് ആഹ് എൺപത് തേങ്ങന്റെ മോൾള് കിട്ടിപ്പോ ഇട്ടപ്പോ ഇ ഇക്കൊരു കൊ ഒര് കൊറച്ച് ഇത്ര അരു രണ്ടു മാസത്തിലാകെ പത്ത് തേങ്ങാ മതി. ഞാനും മക്കളും മാത്രംല്ലേ ഇത്തിരിയേ ഞാന് ബാക്കി എഴ് വണ്ണം ഞാന അങ്ങട് വെട്ടി.
ആഹ് ശരി ആട്ട് ത്തെ നാല് ഇത് വേളിചണ്ണാ ആഹ് വേളിച്ചെണ്ണാ ക്കാല അതന്നെ.
പ്പ
ഇവടെ അയ് അയിന് ണ്ടാവൂല മോളെ ഇവടെയ് തെങ്ങുണ്ട് പക്ഷേ തെങ്ങുമ്മലേ വല്യരു കാവല വളവും വെള്ളക്കെ ഞാൻ നൻച്ചൊക്കെ കൊടു ക്കണ്ട് പിന്നെ ഇവടെ കോഴിയേള് ളള്ളാരണം നമുക്ക് കൊ അയ്ന്റെ വളം ട്ട് കൊടുക്കാലോ അ ഉണ്ട് പക്ഷേ ചൊവ്വിന അങ്ങോട്ട് കായ്ക്കാഇല്ല. കുട്ടികളെ നോക്ക്.
ആഹ ഏഹ ഇല്ല ഇല്ലല്ല ഞാൻ ഞാൻ കോള ഞൻ പിന്നെ വരാ ആ ഓര് കുട്ടികളെ അപ്പറത്തെത്തെ കുട്ടികളൊക്കെ പാട വന്നന്ന് വിളിക്കാ ഇവിടെ പറയാ വറെ എന്തൊക്കെ? ഞാന്
അതന്നെ ഞാൻത പച്ചക്കറി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു കറി വെക്കാന്ന് വച്ചിട്ട ഉച്ചക്കേ. സാമ്പാർ കഷ്ണം വാങ്ങീട്ട് സാമ്പാർ വെച്ച്. പിന്നെ അതിന്റെ കൊറച്ച് കഷ്ണങ്ങളൊക്കെ ഇണ്ട്. അപ്പ ഇനിയിപ്പോം വല്ല തേങ്ങ അരച്ചൊരു കറി വെക്കാ എന്നൊക്കെ വെച്ചിട്ട്. കയടുക്ക്ടു
ഇല്ലല്ല അതെ അപ്പ ഇനി വന്നങ്ങാണ്ട് വാതിൽ തുറക്കും കുട്ടിള് വന്ന്ങ്ങാണ്ടേ ഓരോന്ന് ചോദിച്ചിങ്ങാണ്ടേ? മോന ഒരു വിധത്തിൽ ഞാൻ ഒതുക്കിങ്ങാണ്ട് റൂമിലിത്തിയതായിരുന്നു അപ്പൊ വാതില് മുട്ടി തുറന്നു കഴിഞ്ഞാൽ. വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഒക്കും പോണം പുറത്തേക്ക് വിടുവാൻ പറ്റൂലപ്പേ അത്രൊക്കെ ചൂടാ തളർന്ന് പോകും വലിയ ആളുകന്നെ ന്ന് പോവാണ് പിന്നെപ്പോ കുട്ടികള കാര്യം പറയണ്ടല്ലോ. ആ കൊടുക്ക്ണ് ണ്ട്. ഉ ഇല്ലേ ഒരു വയസ്സായപ്പോ നിർത്തിരിക്കു പാലൂടി.
അന്തേ നിർത്തിയത്.
എന്താണുള്ളത് അറിയില്ല അവനേ അറിയുള്ളൂ അവനെ മറ്റൊക്കെ അങ്ങടെ നിർത്തി.
ഓശോ രണ്ട് വയസ്സ് വരെ കുടിക്കണ്ടേ പല്.
ആഹ തൊണ്ണൂറ് കഴിഞ്ഞേര തന്നെ കുട്ടി കുടിക്കൂല. എ വരെ രാത്രി പാല് നല്ല ഉണ്ടായിന് ഒലിച്ച് പോവായിര്ന്ന്. എന്നിട്ട് പിന്നെ രണ്ട് ഒര തൊണ്ണൂറ് കഴിഞ്ഞാല് കുട്ടി നേരെ കൊടുത്താ കൊടിക്കൂല്ല ഉറക്കത്തി എടുത്ത് കൊടുത്ത കഴിഞ്ഞാല് കുടിക്കും.
കഷ്ടമായി പോയി പന് മളെ
എന്നിട്ട് ഒരീസം ഇതായി അതിന്റെ എടിയിൽ മഞ്ഞപ്പിത്തം. എനിക്കും മക്കും അങ്ങനെ അതായിട്ട്. അങ്ങോട്ട് പാലൂടി നിന്ന് ഓനെ കൊട്ടി ഞമ്മൾ എത്ര എല്ലാരും പിടിച്ച അമർത്തി കൊടുത്തലും കുട്ടി കുടിക്കുല കുട്ടി കരഞ്ഞങ്ങോട് പോകും.
ആ വോ പാലാണ് ആൾക്കാര് കുടിക്കുക പാല് എല്ലാം അങ്ങനെ
അത്ര കാണിച്ചോക്കി. അങ്ങനെ കുടിക ഡോക്ടേഴ്സ് കുട്ടികളെ വെറ്റ് ണ് നോക്ക. ഡോക്ടർ നോക്കിട്ട് പറഞ്ഞു ഓന് ഓൻ്റ ആ ആഹ് ഓ നോന്റെ പിന്നെ ഇതിനുള്ള ഏജിനുള്ള നാസ്നും തൂക്കണ്ട്. പിന്ന പാല് ഉള്ക്ള് കിട്ടില്ലെങ്കിൽ ഇപോ ഒന് ഇവൈറ്റ് ആക്കൂലല്ലോ പറ പിന്നെന്താമ്മ ഡോക്ടേ് പറയാ.
ആഹ് ആഹ്
ആളെ കാണാന് തീരെല്ല. സിംആണ് പക്ഷെ ആള് പതിനൊന്ന് കിലോ വൈറ്റ് ണ്ട്.
ഉണ്ട്ണ്ട് ഉണ്ട്ണ്ട് അല്ലേ ആ ആ ആ ആ ഹൈറ്റ് ഉണ്ട് ഹൈറ്റ്. ഹൈറ്റ് ഉണ്ടോ ഉ ഉ പ്പ അപ്പൊ കുഴപ്പമില്ല ആഹയിറ്റന് അനുസരിച്ച നാ തൂക്കം.
ആഹ്
ഉ ഉ ഉ എന്നാലും പാല് നമുക്കേ പ്രതിരോധം- എല്ലാ മക്കള്ക്ക്
ആഹ ഞാൻ പിന്നെ ലാക്ടജൻ വാങ്ങിച്ചു കൊടുത്തു. പി ആഹ- ഇപ്പൊ കുട്ടികൾക്ക് ഇത്ങ്ങനെ കുടിക്കണതല്ലേ കൊറച്ച്.
ിക്ക
ആഹ് കുടി കുടിക്കാനിട്ടല്ലേ ആഹ് പ അത് കൊടുക്കും അതേപോൽതന്നെ ക്ക് മോൻ കരെണ്ട് ഞ വിളിക്കട്ടോ
ആഹ് ശരി ഓക്കെ.
ഓക്കെ
പത്ത് വക്ക ചുതാകിറ്റ്